പറയൂ
ഇപ്പേൾക്കുന്നുണ്ടോ
ആഹ് കേക്കിണ്ട് അവിടെ കേക്ക്ണ്ടോ
ആഹ് കേക്ക്ണ്ട്
ആഹ് എന്തൊക്ക
എന്താ താ ഒന്നൂല്ല വെറുതെരിക്ക എന്താ വിശേഷം
നല്ല വിശേഷം അവിടൊ
ആഹ് ഇവിടിം എന്താ പണി
ഏഹ്
എന്താ പണി
ഒന്നൂല്ല വെറുതെ ഇങ്ങനിവിടിരിക്ക
ചോറൊക്കെ തിന്നാനായോ
ആഹ് ഇല്ല ടൈം ആവണല്ലൊള്ളൂ അവിടോ കഴ്ച്ചോ
ഇല്ലില്ല ടൈം ആവണുള്ളു
എന്താ പരിപാടി വെർതിരിക്കാ
ആഹ് വെർതിങ്ങനെ ഫോണിലൊക്കെ നോക്കിരിക്ക
ആഹ്
ഊഹ് മഴയൊക്കിണ്ടോ
ഏഹ്
മഴയൊക്കെ ഉണ്ടോ അവിടെ
ഇ ഇല്ല ഈവനിംങ് ഒരു മഴ ഉണ്ടായി പിന്നെണ്ടായില്ല അവിടോ
ഇവിടെ അങ്ങനെ മഴ ഉണ്ടായിരുന്നില്ല ചെറുതായിട്ട് ഇപ്പ ഒന്ന് ചാറി ഇന്നലെ പെയതീനും വൈകുന്നേരം രാത്രിയൊക്കെയായിട്ട്
ആഹ് കൊറവാലേ അപ്പൊ ഉം എന്നിട്ട് എന്താണ്
പിന്നെന്താ വിശേഷം
നല്ല വിശേഷം ഇങ്ങനെ പോവുന്നു അവിടോ
ആഹ് ഇവടെയും അങ്ങനെയൊക്കെ പോവുന്ന പിന്നെ എന്തായി നമ്മള് കോളേജിൽ നിന്ന് പോകുന്ന ആ ട്രിപ്പിന് ഈ വരുന്നില്ലേ
ആഹ് കൂടണം വിചാരിക്കുന്നുണ്ട് ഫണ്ടൊക്കെ റെഡിയായി എല്ലാം ഒക്കെ ആണെങ്കിൽ
ആഹ് അതെന്നെ ഫണ്ട് അതന്നെ ഇന്റതും ഓ- -ക്കിയാണ് ഇപ്പ നമ്മളെ ക്ലാസ്സിൽത്തെ എല്ലാരും ഉണ്ടല്ലോ അപ്പ പിന്നെ നമ്മള ലാസ്റ്റായി- -ള്ളല്ലേ അപ്പൊ പോകാ വിചാരിച്ച്
എങ്ങന വീട്ടിലൊക്കെ
അപ്പൊ ഞാൻ ഇയ്യ് ണ്ടോ അറിയാനൊക്കെ ആഹ് പൊരയിലൊക്കെ സംമ്മതിച്ചു ഇനി കൊറച്ചും കൂടെ ഇത് പൈസ ശരിയാവാനുണ്ട് അൻകൂടെ ശരിയയാല്
ആഹ് ആഹ് ആഹ് ഞാനും അങ്ങനെ തന്നെയാ വിചാരിക്കെണ എല്ലാം റെഡി ആയാവാണെങ്കിൽ പിന്നെ കുറച്ച് ടൈം തന്നിണ്ടല്ലോ അപ്പ നമുക്ക് അയന്റ്ള്ളില് കൊടുക്കാലോ
ആഹ് അതന്നെ പിന്നെ നമുക്ക് കുറച്ച് ഡ്രസ്സുകളും ഒക്കെ ശരിയാക്കാലോ മാറ്റിമറിച്ചൊക്കെ ഇടാൻ വേണ്ടേ ഉം
-ങളാണല്ലോ പിക്ക് എടുക്കാനും ഇതാക്കാനൊക്കെ
ആഹ് മെയിൻ ആയിട്ട് അത് ഹ അതന്നെ ഡ്രസ്സ്‌സുകള് വേണം ഇവിടെ പിന്നെ ഒരു കട ഉണ്ട് ഇങ്ങനെ കൊറച്ച് ഏഹ് ആഹ് അതെന്നെ
ആഹ് എന്താന്ന് പറഞ്ഞാ ഇജ്ജെന്താ പറഞ്ഞാ കേട്ടില്ലാ
ഇപ്പ യ ഏഹ് ട്രിപ്പാന്നാ പറഞ്ഞഹ്
ഏഹ് ഒന്നെങ്കിൽ വൺ വീക്ക് അല്ലെങ്കില് ടെൻ ഡേയ്സ് ആണ് പറഞേ
ആഹ്
ആഹ് അതോല് അതിനോട് അടുപ്പിച്ച് പറയുന്നാ ആഹ് പിന്നെ നമ്മളിങ്ങനെ ഫസ്റ്റ് എഹ് എന്താണ് താജ്മഹൽ അങ്ങനെ ഓരോ സ്ഥലംണ്ടല്ലോ ആഗ്ര മുംബൈ അങ്ങനെ അങ്ങനെ ഫസ്റ്റ് അവിടെ അങ്ങനെ അങനെ പോയിട്ട് പോവും പിന്നെ തിരിച്ചു വരുമ്പോ ഒപ്പരം വരും എന്നൊക്കെ പറഞ്ഞെ
ഏഹ് താജ്മഹലിൽക്കൊക്കെ പോകുമ്പോ നമുക്ക് മെ റ്റെ ചുരിദാറ് റെഡ് കളറ് വൈറ്റ് കളറ് ആഹ് അങ്ങൻത്തൊക്കെ ഇട്ടാ നല്ല രസായിരിക്കം
ആഹ് പിന്നെ തണുപ്പിനൊക്കെ ഇടാൻ പറ്റിയ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുക്കണ്ട അവിടെ അങ്ങനെ
ഡ്റസ്സ് ആഹ് അതും വേണം ഉം പിന്നെ ഞമ്മള് ആഹ് അത് തന്നെ ട്രെയിനി പോഉന്നോണ്ട് പിന്നെ നമുക്ക് ഫുഡൊക്കെ ശരിയാകോ അറില്ല വ്ടെക്കെ ഒരു മാ